ഹലോ
ഹലോ കേക്കുന്നില്ലേ?
ഹലോ
ആഹ് കേൾക്കുന്നില്ലേ?
നിങ്ങൾ കേൾക്കിന്നില്ല നിങ്ങള് സംസാരന്നും കേക്കുന്നില്ല.
കേക്കുന്നില്ലേ?
ആഹ് ഞാൻ കേക്ക്ണ്ട് ഞാൻ പറയും നിങ്ങൾ കേക്കുന്നില്ല
ആ ഇപ്പം കേക്ക്ന്നുണ്ട് ഇപ്പം ക്ലിയർ ആണ് വോയ്സ് ക്ലിയർ ആണല്ലോ ല്ലെ
ക്ലിയർ ആണ് നിങ്ങൾത് എന്റെ വോയ്സോ
ആ ക്ലിയർ ആണ് ക്ലിയർ ആണ്
ആഹ് ഇങ്ങക്ക് സുഖണോ?
ആ സുഖാണ് എന്താ അവിടെ പാട്
ആഹ് എനിക്ക് സുഖം തന്നെ ഭക്ഷണക്കെ കഴിച്ചോ?
ഏയ് ഫുഡ് കഴിച്ചിട്ടില്ല ടൈം ആയി തുടങ്ങിയിട്ടുണ്ട് പ്പൊ കഴിക്കണം എന്താപ്പൊവ ഇങ്ങനെ കെടക്കാണ് പണികളൊ അഹാ അത് പിന്നെ ചെല ദിവസങ്ങളൊക്കെ അങ്ങനെ എന്താറിയോ ഊട്ടി ഞാനിപ്പോ കൊറച്ച് നേരത്തെ ഞാന് രവിൽ തെ ഫുഡ്ന്നറിഞ്ഞാ ഒരു പത്ത് മണിക്ക് കഴി ക്ക മക്കളൊക്കെ പോയതിന് ശേഷം ഒന്ന് ഫ്രീ ആയി ട്ടൊക്കെ ഒന്ന് കഴികുള്ളൂ രാവിൽത്തെ ഫുഡ് അപ്പൊന്ന് റിലാക്സ് ആയിട്ട് കഴി ക്കൊളാ അപ്പൊ ഇനി ഇനി പ്പൊ ഉച്ചത്തെ ഫുഡ് ഒരു രണ്ട്മണി രണ്ടരൊക്കെ ആവും
ഏ മക്കള് എപ്പളാ ക്ലാസൊക്കെ കഴിഞ്ഞ് വെരാ
ആഹ് ഇനിപ് ഇപ്പോ മൂന്നരക്ക്ണ്ട് ഒരാള് വരാൻ അത് അംഗൻവാടിലാ അപ്പ പിന്നെ ഇവിടെ അടുത്ത് ത്തെന്നെയാണ് കൊണ്ടുവരാൻ പോണം ചെലപ്പോ ആ ഒരു ടൈമില് അഞ്ച് മിനിറ്റ് മുന്നേ നീച്ച് ഫുഡയ്ച്ച്ന്നിട്ട് വേഗം പോകും കൊണ്ട് വരാ നെ അങ്ങനെണ്ടാവാ ഇപ്പൊ മക്കളും ഏ മടി ഒന്നുല്ല്യാ ആൾക്ക് ഇതുവരെ മടിയില്ല ഞാൻ ജൂണില് ആ ഉഷാറാ കൊഴപ്പൊന്നുല്ല ഇതുവരെ കൊഴപ്പല്ല അങ്ങനെ ആവട്ടെ ആ നല്ല നല്ല കരച്ചില എനിക്ക് നിയിപ്പോ ഒ ഫസ്റ്റ്ത്തെ ആള് പോയ ടൈമില് കൊറോണ ടൈമിൽ എന്നാ പിന്നെ നമ്മള് കാര്യങ്ങളൊക്കെ അപ്പ പിന്നെ അവനും അല്ല അംഗൻവാടി പോയില്ലേ ല് രണ്ടാമത്തോളയാലും മസ് അംഗവാടി ഇല്ലാന്ന് പറന്നാൽ നിക്ക് കരച്ചില് ഇവ ക്കാലിപ്പ അങ്ങനെ തന്നെയാണ് ഇഷ്ടാ പോവാന്ന്നിട്ട് അവിടെ എത്തിയാല് മ- മക്കളൊക്കെ ചില മക്കളൊക്കെ കരയും ണ്ടാവേ വിടാത പിടിച്ച വെക്കുന്നുണ്ടാവും അപ്പൊ ഇവർക്ക് ആ ചെില മക്കള അല്ല കരിച്ചില്ല ദ അവിടെ ടീച്ചേർസ് പറയി നിങ്ങൾ അവിടെ നിൽക്കണ്ട നിങ്ങൾ പൊയ്ക്കോളി പോയി കഴിഞ്ഞാ റെഡി ആവുന്ന് അറിയും അപ്പൊ ഇവള് അങ്ങനെ കണ്ടാലൊക്കെ എന്നെ നോക്കിക്കും ആ ഒര് ആപ്പ് അപ്പം ഞാൻ വിചാരിക്കിട്ടെ പടച്ചോനെ കരഞ്ഞൊന്ന് വിചരിച്ചു ക്ഷേ ഓൾക്കതൊന്നും പ്രശ്നല്ല ഇപ്പ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സെ കൊറച്ചായില്ലേ അപ്പൊ ഞാന് ഇപ്പ എന്താ പറയാറിയോ ആര് വൽതാ വലുത് മൂന്നാം ക്ലാസ്സിലാണ് ആ അപ്പൊ അപ്പൊ ഇവിലൊട് ഞാൻ പറയും ഞാൻ പറയുവേ ആ അല്ല പിന്നെ ചെ ഓള്ന്ന്റഞ്ഞാല് ഇവര് പോ മൂത്ത ആൾക്കാര് പോണ കാണുമ്പോൾ ഇവർക്ക് ഇഷ്ടാണ് പോവാന് ഇവര് സ്കൂക്ക് പോണ ഇങ്ങനെ കാണിയല്ലേ അപ്പൊ അന്ന് മുതലേ ഇങ്ങനെ പറയൂ ആ ബാഗൊക്കെ മാറ്റി രാവിലെ തന്നെ ഫുഡ് ഒക്കെ കൊണ്ട് ടിഫിനൊക്കെ കൊണ്ടിങ്ങനെ പോവല്ലേ അപ്പൊ ഇവക്ക് ഇതൊക്കെ ഒരു ഇഷ്ടാ പക്ഷെ ഇവക്കറിയില്ലല്ലോ അംഗനവാടിക്ക് പിന്നെ ടിഫിന്റെ ആവശ്യം ഇല്ലാന്നൊന്നും ഒക്കെ അംഗനവാടീൽ കിട്ടുവ ട്ടൊ അപ്പൊ എന്നിട്ട് ഇവരിങ്ങനൊക്കെ പേത്താക്ക്ബോ ഇവര് ക്ക് ഇബൾക്ക് വാണം അതേ ബുക്ക് അതേ പാത്രം അതേ വെള്ളം കു പക്ഷെ അവടെ നയിസ ആ അംഗനവാ ഇല്ലേക്ക് ഒന്നും വേണ്ടല്ലോ ഞാൻ പറയും എന്റെ കുട്ടിക്ക് അവിടന്ന് കിട്ട് എല്ലാ സംഗതികളും ഒന്നു റി എന്നിട്ട് രാവിലെ ഫുഡ് ക്കുമ്പോ എന്നോട് പറയെ ഞാൻ പറയും ഇന്നോട് വേണ്ടറയും അപ്പോഞറഞ്ഞു അങ്ങനവാടിക്ക് കൊണ്ടു പോകണം എന്നുണ്ടെങ്കിൽ ഇത് കഴിക്കണം അല്ലെന്കി ഞാൻ കൊണ്ടുപോവൂലറയും ഇപ്പൊ വേഗം കഴിക്കും ഫുുള്ളാക്കും ആ ഇഷ്ടം പോല് ഞാൻ പറയും പഠിച്ചവനെ ത് ഇങ്ങനെന്നെ ആയാ മതിയെനി ന്ന് പറയും ചിലർക്ക്ങ്ങനെയാണ് മടി കുടുങ്ങുവെ ചെലതെ അപ്പൊ ഇങ്ങനെന്നെ ആയാ മതിയെന്ന് വിചാരിച്ചും ആ അതെ ആ ടീച്ചർന്നെ പറയൂ ടീച്ചർന്ന് പറയോ കുറച്ച് കഴിഞ്ഞാ ചെലപ്പം മടിയവുന്ന ടീച്ചർ ഓനെ ടീ പഠിച്ചാനെ നിങ്ങൾ അങ്ങനെ പറയല്ലി പറിം
ഏ കോർച്ചിനി മടിയായിട്ട് മദ്രസ
ആ അതെ രാവിലെ നീച്ച പോകുമ്പോളെ അപ്പളൊക്കെ കുറച്ച മടി വരാൻ ചാൻസ് ഇണ്ട് മടി ഇണ്ടായ നമ്മക്കൊ ഒരു ഇതാണേ അതെ ആ അതെ എല്ലടാ ഇ ഇവിടെ നോക്ക് പത്തേ റ്റു മൂന്നര വരെയാണ് അവര് പറയാ ടീച്ചേഴ്സ് എ പ്രവശ ഉത്സവത്തിന്റെ അന്ന് അന്നെ പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് പത്ത് മണിന്റെ ഉള്ളിയിട്ട് ഞാ എന്നട്ട് ഞാന ഇവിടെ സ്കൂൾ കുട്ടികള ഇറങ്ങാന്നതിനു മുന്നെ മ ഓള കൊണ്ടായിറങ്ങ ഞാന് കാരണം ഇവിടെ സ്കൂൾക്ക് ഇവിടെ തൊട്ടടുത്താ ആ നല്ലാം ഒരു പ പ പത്ത് മിനിറ്റ് ദൂരംരണ്ട് ച്ച അങ്ങോട്ട് പോവാന് ആ കൊറച്ച് നടക്കാണ്ട് പത്ത് മിനിറ്റ്ന്ന് പറയുമ്പോ കുറച്ചുണ്ടാവൂല്ലോ കൊറ ചെറിയ ദൂരം ന്നാൽ അധികൊന്നുല്ല ഓ ആ ഞാനെന്നെ ഞാനെന്നെ ഞാന് പിന്നെ ഹസ്ബൻ്റ് ഇവിടെ ഇല്ല അപ്പ പിന്ന ഞാൻ തന്നെ കൊണ്ടോണം അവര് ണ്ടെങ്കി അവരോടൊന്ന് കൊണ്ടാക്കീന്ന് പറയല് ഇല്ല നാട്ടിലില്ല. ആഹ്
വീട്ടില് ഇവിടത്തെ വിശേഷം നല്ലതാണ്. വീട്ടിൽ ഭക്ഷണൊക്കെ ആരാ ഇണ്ടാക്കീന്.
ആഹ് ഭക്ഷണ ക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി ഇന്ന്പ്പ് ഇപ്പ ഞാൻ പരിപ്പും വെണ്ടക്കെയിട്ടാണ്ട് ചെറിയൊരു ലഘു സാമ്പാർന്ന് പറയല്ലോ അങ്ങനെ ഇണ്ടാ കൊ ഓവർ പച്ചക്കറിയൊന്നും ഇടാതെ ആഹ് വീട്ടില്ള്ള സാധനങ്ങളൊക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ സോയാബീൻ ഇണ്ടായിന് അത് അതൊന്ന് പൊരിച്ച് പിന്നെ അച്ചാറൂണ്ട് പപ്പടോം ഇണ്ട് മീനൊന്നും വാങ്ങിയിട്ടില്ല മീനൊക്കെ നല്ല റേറ്റ് ഇപ്പൊ
മീന് ഇപ്പോ ചീഞ്ഞ മീനാ കിട്ടുന്നൂന്ന് പറയുന്ന കേട്ട്.
ആണോ ഏ അയ് ശരി ഞാനിപ്പോ നാല് ദിവസം മുന്നേ ഞാൻ ചാള വാങ്ങി ട്ട്ണ്ടായിരുന്നു മത്തി അത് വെല്ല്യ കൊഴപ്പൊന്നും ഇല്ല പൊരിച്ചിട്ടൊക്കെ നല്ല ടേസ്റ്റാ
ഇന്ന് ഇവിടെ ഒരു മീൻ വാങ്ങിട്ടുണ്ടായിരുന്നു ഇന്നലെ വാങ്ങിയ അതുകൊണ്ടാണോന്ന് അറിയില്ല
ആഹ് ചെലേപ്പം ഇന്നലത്തെ മീനൊക്കെ ആയിരുക്കെ ഇന്നല്ത്തെ മീനൊക്കെ അയ്സിട്ട് വച്ചാലും നമുക്ക് മീനുംതൊക്കെ എന്താറിയൊ ഒരു ദിവസം രണ്ടു ദിവസ ത്തൊക്കെ മിനിമം നമു കൊറെയല്ലാം നമ്മള് ഫ്രിഡ്ജ് വെച്ച് യൂസെയ്യാണെങ്കില് കൂടെ അത് രണ്ടീസ്ത്തിലേറായാലെ അതിന്റെ ടേസ് റ്റേ മാറും
ആ ഇന്നലയാ കൊണ്ടുവന്നത് ാര രാരാമഗരിവി വി നക്കൊണ്ട് കൊണ്ടൊന്നു ഇന്ന് ഉച്ചക്കെ എടുത്ത് പക്ഷെ അപ്പേക്ക് ചീഞ്ഞിട്ടുണ്ട്
ആ അത് നിങ്ങളെ അടുത്ത് എത്തണേൻ്റെ മുന്നേ ആ നിങ്ങളെ അടുത്ത് ണേൻ്റെ മുന്നേ മ ചെലപ്പോ അത് രണ്ടീസം മുന്നേള്ള
ഉം ആയേക്കും ഇപ്പോ മീനൊന്നും ഇറക്കു ന്നില്ലാന്ന പറയുന്ന കേട്ടെ
ട്രോളിങ്ങിന്റെദ് ണ്ടായതുകൊണ്ട്ന്നെ എ റക്കണില്ലാന്ന് പറയുന്ന കേട്ടു അതാണ് ഇത്രെ റേറ്റ് ആ അതെ അതോണ്ടാണ് റേറ്റ് കൂടാ സാനം കിട്ടാതിരിക്കുമ്പോ ആണ് റേറ്റ് കൂടാ അതാണ് പിന്നെ അങ്ങനെ അവടെ എന്താ മഴണ്ടോന്ന്
ഇല്ല ഇന്ന് മഴ ഇല്ല ഇന്നലെ രാത്രി ചെറുതായിട്ട് പെയ്തിട്ടുണ്ടായിരുന്നു
ആ അത്ശരി ആ ഇവിടെയുണ്ട് ഇല്ല്യെ മഴ ഇന്നലെ രാത്രി രാവിലെക്കെ കൊറച്ച്ണ്ട് മക്കൾ സ്കൂൾക്ക് പോവാൻ നേരത്ത് ഇങ്ങനെ പിന്നെ മഴയും വെയിലും കൂടെ ണ്ടാവുല്ലോ നമ്മൾ കുറു ക്കൻ്റെ കല്യാണം ന്നൊക്കെ ഞങ്ങൾ ചെറിയ പ്രായത്തിൽ പറയണ്ടായ്നി
ഇവിടേം പറയും എല്ലാരും
അതെ അതെ കുറുക്കൻ്റെ കല്യാണം ങ്ങട് മക്കളോട് ഞാങ്ങനെ പറീം ഇങ്ങനെ കാണുമ്പയ് പറയലോട്ത്തി മ്മചിയെ കുറുക്കൻ്റെ കല്യാണം ന്ന് അതുവരെ ഓർക്ക് അറിലേനി അങ്ങനത്തെ ഒരു സംഗതി പോ ഞാൻ പറഞ്ഞേ കേട്ട് ട്ട് ങ്ങനെ പറിം
മുമ്പ് ഒന്ന് ചെറ്തായിട് ഇരുട്ടൊക്കെ പിടിച്ച് കാറ്റും വന്നിനു
ആശരി ആ ആ അതെ അതെ എന്താന്നട്ട് ബൂ ക്ക്കൾ ഒക്കെ വായിക്കോടാ സിനിമ കാണോ എന്താണ് ഹോ
ഞാൻ ബുക്ക്ങ്ങനെ ഫോൺ ആപ്പില്കൂടെ വായിക്കാറുണ്ട്
ആഹ അങ്ങനെ വാ അതെ അത നല്ല ആപ്പ ഒക്കെ താ ഫോൺ ആപ്പിലൂടെ ബുക്കൊക്കെ വായി
പ്രദലീപി എന്ന് പറയുന്നൊ ആപ്പ്ാണ് ഫോണിൽ കൂടെല്ല അതിലാണ് എഞവ ഇക്കറ കത ഇടെ കുടുതൽ
ആഹ് നല്ല നോവല്കളൊക്കെണ്ടാവോ ആഹ് എല്ലാ ടൈപ്പിലുണ്ട്ല്ലേ ആ വായിക്കാന് വാ അതായത് നമ്മള് കാൺണതും വായനയും തമ്മില് ഒരുപാട് വ്യത്യാസണ്ടല്ലോ വായിക്കുമ്പം നമ്മക്കാ ആ ഇമേജിനേഷങ്ങനെ കി ട്ടല്ലൊ ഓ രോ രംഗങ്ങളു അല്ലെ ഞാന് കൊറേ ആയിപ്പം ബുക്കളൊക്കെ വായിച്ചിട്ട് ഇട്ടാണി ക്കാൻ തോന്നൂല. അതെ അതെ അതെ അതെ അത് പിന്നെ കംപ്ലീറ്റായിട്ടെ എണീക്കാ തോന്നൊള്ളുല്ലേ
ആ തെ ഞാന തന്നെ ഫുൾ ടൈം ഞാനത വായിക്കാറ്.
ശെരി മാഗസിനെക്കെ വായിക്കോ മാഗസിനൊക്കെ ഇല്ലേ ഞാനൊക്കെ നമ്മെ ചെർപ്പത്തില് ബാല രമ്മ നമ്മളെ പണ്ടത്തെ ഏ ചെറിയ ബുക്കുകളൊക്കെണ്ടല്ലോ അതൊക്കെ വായിച്ച ര്ന്നൊളൂ പിന്നെ ആ അതൊക്കെ ഇൻക്കോർമ്മല്ലെ പിന്നെ ഓർമ്മ ണ്ടെന്താ റ്യോ മദ്രസയില്ക്കെ പണ്ട് ലൈബ്രറി കൊട് ക്കേണ്ടേന്നു മദ്രസയിലും സ്ക്കൂളിലൊക്കെ ഒന്ന് മുതൽ നാല് വെരെക്കെ ആ അതെന്നെ ക്ക ലൈബ്രറി ട്ത്ത് വായിച്ചതും പിന്നെ നമ്മള് അ് കൊറേ മുന്നേ നമ്മള് തോണി അപടത്തില് ആ ഒരു സ്കൂൾത്തെ കുട്ട്യാളൊ ക്കാടെ ഇതായ്‌ ന്യോരോർമ്മണ്ടോ പറന്നു വരു മുമ്പേർഞ്ഞൊരുലൈബ്രറി ണ്ടായിരുന്നു ഒറിജിനലായിട്ട് നടന്ന സംഭവം അപ്പൊ അത് നല്ല രസണ്ടായിര്ന്നു ആ കഥക്കെ അഅ് കൊറേ ആൾക്ക ഇവടെ തൊട്ടട് തന്നെണ്
ആ ഞാനങ്ങനെ സ്കൂളുകളൊന്നും ലൈബ്രറിന്നും ബുക്ക് എട്ത്തിട്ടില്ലതുവരെ എട്ത്താലും ടീച്ചർസ് പറയുന്ന ആഒരു പേരിനെട്ത്ത് വീട്ട്കൊണ്ട് വെക്കും ടൈം കയുമ്പോ അതേപോലെ അവടെ കൊണ്ട് വെക്കും അതാണ് ചെയ്തിട്ടുണ്ടയ്ര്ന്നെ ഇത് വരെ വായിച്ചിട്ടില്ല.
ളെയ്താ അതെ ക്കണ്ടായിര്ന്നല്ലോ അങ്ങനെക്കെ ണ്ടായിരുന്നല്ലോ ഓരോന്ന് ഇപ്പൊ ലൈബ്രറി ഒന്നുല്ലല്ലേ സ്കൂൾള്
ലൈബ്രറി ഒക്കെണ്ട് അവര് വായിക്കാൻ പറയും പക്ഷെ ആരും വായി ക്കൂലാ
ആ അതല്ലടാ ഇപ്പ ഇ നമ്മള് സ്കൂള് ഒന്നില് രൺ അങ്ങനെ റ്റ് ഒന്നും ലൈബ്രറികളൊന്നുംല്ല കു ട്ട്യാളൊക്ക വായിക്കാനൊന്നു ആയിട്ട് പണ്ടൊക്കെ ലൈബ്രറിക്കായ്ട്ട് ചെറിയ റൂംസാെക്
ഏ ഇപ്പൊ ലൈബ്രറി ഒന്നുല്ലേ ഞാനൊക്കെ പഠിക്കുമ്പോുണ്ടായിരുന്നു അതിനായിട്ടൊരു റൂമ ഒക്കെ ആ
ആഴ്ചൽ ഒരു ദിവസം നമ്മള് ലൈബ്രറി കൊണ്ടുവരരാ അടുത്താഴ്ച ആകുമ്പ തിരിച്ച് കൊടുക്കുക അങ്ങനൊക്കെ ഉണ്ടായിരുന്ന
ഇപ്പ അതിന് കൊടുക്കുന്ന ബുക്ക്ന്നെ പഠിക്കുന്നില്ല
ആ പഠിക്കുന്നില്ല പിന്നെ എന്താ പറ ഇപ്പ ഓവർലോഡ് അല്ലേ എത്രയും പഠി ള്ള മക്കക്കൊക്കെ സ്കൂളായാലും മദരസയില എത്ര വർക്കലെയുണ്ട്
അതൊക്കെ ഇങ്ങള് കൂടെ ഇരുന്ന് പറഞ്ഞഞ്ടുക്കണ്ട മക്
ഓ പറയണ്ടോ ഞാൻ പറഞ്ഞില്ല മൂന്നില് രണ്ടില് വുമ്പോൾ എല്ലാവർക്കും ബേസിന്റെ ടൈം ആയി ഇപ്പ ബേ്സിന്റെ ടൈം എ പറക്ക് എൽ കെ ജി യു കെ ജി കഴിഞ്ഞ് ഒന്നില എത്തുമ്പോഴത്തെ മക്കൾക്ക് വലിയ കഥകള് വ പാട്ടുകളൊക്കെ ഏ എൽ കെ ജി യു കെ ജി എന്താ പഠിപ്പിക്കണ ലെറ്റേഴസ് ആ് ലെറ്റേഴ്സ് ഈ ചിഹ്നങ്ങളും ഒക്കെ കേക്കാാര നമുക്ക് പഠിപ്പിക്ക സൗണ്ട് ക്കാറ പഠിപ്പിക്കണത് എൽ കെ ജി യു കെ ജി പിന്നെ നേരെ ഒരു കടക്കണത് വലിയ വലിയ വാക്കുകളെയക്കെ കിടക്കുന്നത്
ഇപ്പൾ ഫസ്റ്റില്ല നമ്മളൊക്കെ പഠിക്കുമ്പ അഞ്ചാം ക്ലാസ്ന്നൊക്കെതി ഹിന്ദിയൊക്കെ ഉണ്ടായിരുന്നത് ഇ
ആ ഹിന്ദിയുണ്ട് അതെന്നെ അതെ അതെ അതെ ഞാനിപ്പൊ ട്യൂഷൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങെ എല്ലാരും ചോദിക്കി ഹിന്ദി ബേസ് അപ്പൊ മക്കക്ക് എന്ത ഒന്നാം ക്ലാ ന്നാം രണ്ടാം ക്ലാസിലത്തെ കുട്ടികളാണ് ഞമ്മൾ കഴിഞ്ഞ അഞ്ച് യു പിന്ന് മുതലാ അന്നേ ട്യൂഷൻ എടുക്കുന്നുണ്ട് ഞാനൻ ഒരു അക്കാദമിന്റെ കീഴായിട്ട് അല്ല ഓഫ്ലൈന അല്ല ഓൺലൈനൽയി അത് എവിടെയുള്ള കുട്ടൾക്കായാല ഓൺലൈ ആകുമ്പോ നമ്മക്ക് അറ്റാൻഡ് ചെയ്യൻ പറ്റോ ഗൂഗിൾ മീറ്റ് വഴി ക്ലാസ് അറ്റൻഡ ചെയ്ല അങ്ങനെ ചെയ്യണ്ടേ അങ്ങന ഗ്രൂപ്പ്‌ ക്ലാസും കൊടുക്കും ഇൻഡിവിജ്വലും കൊടുക്കും ആ കുട്ടികളൊക്കെ ഉണ്ട് വ വെക്കേഷന് ആയല്ലേ ടൈമിണ്ടായിതിനിടാ വെക്കേഷൻ എ പറുമ്പോൾ കുട്ടികൾക്ക് ബ്സ് റെഡിയാക്കണൊ ഒരു പാട് പരൻറ്സ് സ് ഇണ്ടായിന്നെ കൊറോണ മൊക്കെ കുട്ടികക്ക് ആ അത് പിന്നെ വെക്കേഷൻ ആകുമ്പോൾ നമ്മളെ മക്കൾക്ക് അത്ര ഇത്ല്ലല്ലോ സ്കൂളും മദ്രസന്നൊക്കെ ക്ലോസ് അല്ലേ അപ്പൊ ഇവർ ക്ക്‌ അതിന്റെ ബേസിന്റെ ആവശ്യമില അത്യാവശ്യം ഓക്കെയാണ് വല്ല കുഴപ്പമില്ലാതെ പഠനൊക്കെ പോണ്ട് അപ്പ പിന്നെ അവർക്ക് ട്യൂഷനായിയിട്ടൊന്നും കൊടുത്തിട്ടില്ല ആ ഇപ്പ ഞാൻ ഈവെനിംഗ് എടുക്കും ഈവനിങ് എടുക്കും എടുക്കും നൈറ്റിലേക്ക് ഞാൻ എടുക്കൂല കരനെ ഏണന്റെ ശേഷം ഇവരെ രണ്ടാൾ നോക്കാണ്ടാവും എനിക്ക് അപ്പൊ ഞാൻ അഞ്ച് ടു ആറ് ആ ആ ആ പറയാണ്ടോ ആറേറ്റു ഏഴ് ആഹ് മദ്രസത്ത ഉണ്ട് സ്കൂളത്ത ഉണ്ട് മ മദ്രസിലക്ക ഇപ്പോ ഓവർ വർക്ക് കൊടുക്കണില്ല കേട്ടോ മദ്രസിന് സംബന്ധിച്ചപ്പോ ഈ കൊല്ലൊക്കെ ആ അതെ അതെ അതെ മദ്രസൽ അങ്ങനെ അങ്ങനെ വർക്കില്ല ഇനിയിപ്പ എന്താ ഉണ്ടെങ്കിലും വായിച്ചു വിടാനൊക്കെള്ളു സ്കൂള ആയാലും പിന്നെ പ്പ ഈ വായനൊന്നുംപ്പ പറ്റൂലാന്ന് പറഞ്ഞേട്ടിനി ടീച്ചർമാര് അങ്ങനെ അയിനാട്ട് ഇങ്ങനെ ആ വായനന്ന് പറഞ്ഞാല് നമ്മള് വോയിസ് ആയിട്ട് അയക്കേണ്ട ആവശ്യല്ല എന്തൊങ്ങി ഒരു റീ ഇങ്ങിന്റെ ഒരു കാർഡ് തരും അങ്ങിട്ട് അത് വായിച്ചയക്ക അങ്ങനെയൊക്കെ ണ്ടായിരുന്നോ ര രണ്ട മൂന്ന് കൊല്ലം മുന്നേ ല്ല കഴിഞ്ഞ മീറ്റിംഗില് പ്പൊ ടീച്ചേർസ് ആ അതെ ഗ്രൂപ്പില് വായി അ വായി ച്ച് വിടര്ത് അങ്ങനെ എ ഏതൊരു ഇക്ക് അങ്ങനെ ഒരു ഇത് കിട്ടീണോലോ മീറ്റിങ്ങിന് ഞാൻ അങ്ങനെ കുട്ട്യോളോട് വായിപ്പിച്ചിട്ടത് സ്കൂള്ന്നെന്നെ വായിപ്പിക്കാനാ പറഞ്ഞു
ആ ങ്ങള് രാവിലെ നേരത്തെക്കെ നീക്കല് വേണ്ടി വരുല്ലേ
രാവിലൊക്കെ നീക്കും പിന്നെ ഒറ്റക്കാരാ അതുകൊണ്ട് പിന്നെ ആരെ നമ്മക്ക് ബോധ്യപ്പെടുത്തണ്ട ആവശ്യംന്നുല്ല നമ്മൾക്ക് വേണെന്നുണ്ടെങ്കിൽ നമ്മക്ക് നീക്കാ പിന്നെ മക്കള് എങ്ങനെ ക്ക് പോകണ്ടേ അപ്പൊ ഏഴര മുതൽ നമ്മക്ക് സ്റ്റാട്ടിങ്ങാണ് സ്കൂള് മദ്രസ് അത് കഴിഞ് വെര പിന്നെ ഞമ്മള് ഡ്യട്ടി ട്യൂഷൻസ് അങ്ങനെ അങ്ങനൊയിട്ട് അങ്ങനെ പോ പിന്നെ ഈ ഒരു ടൈമാണ് ക്യാപ്പ് അത് അതങ്ങനെ പോവും ഓക്കേടാ ടൈമ് ശെരി ഓക്കെ